ഏഹ്
ആ കേക്കുന്നേ
കേക്കുന്നുണ്ട് പക്ഷെ സൗണ്ട് ഭയങ്കര കൊറവാണ്.
എപ്പോഴും അങ്ങനെതന്നെ
ഉം മോഹൻ സെറ്റ് വെച്ചിട്ട്ണ്ട
ആഹ്
ഹെഡ്സെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും
ഇപ്പോഴും അങ്ങനെ തന്നെയാണ്
ആഹ് ഇപ്പ സൂപ്പറായിട്ട് കേക്കണ്ട്
അത് ചെറിയ ആൾ ഉറങ്ങിയോ
ആ ചെറുത് ഉറങ്ങി
അവ് മറ്റ എർക്കൊക്കെ കി ക്കുട്ടിക്ക് ഉറക്കല്ല
അവര് ഉച്ചക്ക് ഉറങ്ങിയാൽ ഭയങ്കര പ്രശ്നാ ഉച്ചക് ഉച്ചക്ക് ഉറങ്ങിയാൽ അവർക്ക് രാത്രി ഉറക്കം കിട്ടും തണ്ടേ
അങ്ങനെ
ആഅ രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഓടിക്കളിക്കുവിടെ എന്നു അങ്ങനെത്തന്നെയാണ്. ഒറക്കല്ല രണ്ട് മണി മൂന്ന് മണിക്കെ ഇവര്ക്ക് ഇന്നലെ ഒന്നര ഇന്നലെ ഉച്ചക്ക് ഒറങ്ങിയൊന്നുവില്ല ഞാൻ വിചാരിച്ചു ഒരു നേര ത്തെ ഒറങ്ങണോന്ന്. രണ്ടു പേരും മൂത്ത രണ്ടാൾക്കാരും ആദ്യായിട്ട് കാണണ പോലെ ഭയങ്കര കളി ഒന്നരക്ക് രണ്ടരക്കൊ ക്കെ ഭയങ്കര കളി. ഒരു രക്ഷയില്ല. കളിച്ചിട്ടവർക്ക് മതിയാവണില്ല. താ ലേറ്റ് ഓഫ് ചെയ്തിട്ട്, ലേറ്റ് ഓഫ് ചെയ്യുമ്പോ കരയും അണ്ട അവടെ കെടക്കും. അപ്പൊ നമ്മ കരയ്‌ന്നാണുമ്പൊ ഓണാക്കുമ്പെ പിന്നെ ഭയങ്കര കളിയാര്ന്ന് രാത്രി ഭയങ്കര എനർജിയാ. ബാക്കിയുള്ളോരെ ഒറക്കൂല. ആ ചെർദിനേ എൺപ്പിക്കും ചെൽപ്പേ.
ഉം പക്ഷേ ഇവര് നേരത്തെ ഒറങ്ങ്യ ഇൻക്ക് ടെൻഷ് നാണ് ട്ടാ. ഇവ് ഇനിക്ക് പിന്നിവര് നേരത്തെ ഒറങ്ങിക്കഴിഞ്ഞാ വയങ്കര ചിന്തകളാ അപ്പ ടെൻഷനാവും എന്താവോ ഒരു സുഖണ്ടാവൂല പിന്നെ ഇവരെ അതല്ല ഈ ചിൻ ന്തകള് ഇത്തിരി കൂടുലാണേ നെഗറ്റീവ് ചിന്തകളണ് കൂടുതല് അപ്പൊ മക് ക്കളെ കൂടെരിക്കുമ്പോ അതറിയില്ല. ഇവരൊറങ്ങിക്കഴിഞ്ഞാ ഭയങ്കര ടെൻഷനാ ആഹ് ചിന്തിക്കാനൊന്നും സമയല്ല ഒന്നിനും സമയല്ല ഈറ്റൊക്കെ ഒറങ്ങി മൻഷ്യന്. അയ് എന്താ നേരത്തൊറങ്ങ്. പിന്നെ വെർതേ മൂകതേരിക്കും അപ്പൊ ആലോജന കൂടും ആവശ്യല്ലാത്തത് ആലോയ്ക്കൊള്ളു
ക്കള്ണ്ടായാതന്നെ പിന്നേ സമയം പോണതറീല
ആ അതാൺ ത് ഊന്നാണാവുമ്പഴെ സുഖായി അത് കുഞ്ഞി കുഞ്ഞിക്കളാണ്ലോ അവര് ഓരേ പാടളെ ഇപ്പേ ഞാനൊന്ന്ങ്ങനെ വീഡിയോ എടുക്കേര്ന്നു ഇപ്പം ഞാനാ അവന്റെ ഒരോ കാട്ടായം കാണുമ്പോ ഇട്ത്ത് വീഡിയോ ഇടുത്ത് ഇൻസ്റ്റാഗ്രാമി പോസ്റ്റെയ്യും ഉം ഭയങ്കര അഭ് ആക്ഷനാണ്
ഏഹ്
ഉം
ഉം ഉം ഉം അല്ല വല്ല്യാള്പ്പം എത്രേലാന്നറ്ഞ്ഞെ
യു കെ ജി
യു ക്കെ അല്ല പോവാ മടിണ്ടോ
ആഹ് ഏ മടിയൊന്നുല്ല സ്കൂളി പോവാ ഭയങ്കര ഇഷ്ടാണ്
ഉം
സ്കൂളി പോവാനും പഠിക്ക്യാനൊക്കെ ഭയങ്കര ഇഷ്ടാ ഭക്ഷണം മാത്രം മടിയുള്ളു എല്ലാ എന്തെക്സാമ്ട് തല ആൾക്ക് ഫുൾ മാർക്കിട്ടും പഠ്പ്പിച്ചാലൊ അവള് പെട്ടന്ന് ക്യാച്ചെയ്യും നമ്മ ഇങ്ങനെ ഇര്ത്തി പഠിപ്പി ഒന്നും വേണ്ട എല്ലാതുഅതെ ചെറ്തിലെ അതെ എല്ലാ ഏമ് ഒര് രണ്ട് വയസ് ഒക്കെ ആവുമ്പോഴേക്കും എല്ലാ കളേഴ്സ് അറിയാം കളേഴ്സ് പർപ്പിൾ ലാ വണ്ടർ ങ്ങന ങ്ങനത്തെ കളറൊക്കെ നല്ലോണറിയാ ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞ് ഞാ ലാവണ്ടർ ന്നൊക്കെ ഉള്ള പേര് കളർ പിന്നെ ഏ കളറൊക്കെ കേക്ക് ക്ക്ന്നത് വിളിക്ക് രണ്ട് ഇപ്പൊ ഒരു വീഡിയോ കണ്ട് ഒരു മൂന്ന് വയസാകുമ്പോ കുട്ടികൾ മൂന്ന് കളറെങ്കിലും പഠിക്കുംന്ന് ഈയാള് ഒ ഒന്നര വയസ്സ് കഴിഞ്ഞപ് ഇപ്പയെല്ലാ റമ്പൊട്ടിച്ച്
ആ ജോലി
ആ പിന്നെ കാെറേ കാരൃങ്ങളൊക്കെ യൂ ട്യൂബിലൊക്കെ കണ്ടിട്ടേ ആവര് ക്ക് എല്ലാം അറിയാം എല്ലാ ഇംഗ്ലീഷ് വേർഡ്സും, പിന്നെ കാർട്ടൂൺ പെപ്പാപ്പിഗ്ഗ്ന്ന് പർഞ് ഒര് കാർട്ടൂണ് ണ്ട് ആ സാനങ്ക ഇവളേടെക്കെടയ്‌ക്ക് മി മിക്കതും കാണും അപാ തില് പറ ഓരാേന്നാെക്ക് കണ്ട്കണ്ട് ഇവര്ക്ക് ഇംഗ്ലീഷിലെ കൊറേ വേർഡ്സും, സാനങ്ങൾടെ പേരൊക്കെ ഇവൾക്ക് ചെറുതിലേ അറിയാം. പക്ഷേ മോനങ്ങനെയല്ല ഇപ്പൊ രണ്ടര വയസ്സാവാൻ ആയി അവനക്ക് കളേഴ്സ് ഒന്നും അറിഞ്ഞൂടാ.
ഉം ഉം
അവൾക്കൊക്കെ അറിയായിരുന്നു.
അവരോരോ കുട്ടികളും ഓരോ ടൈപ്പാണ് ചിലരൊക്കെ പെട്ട് ട്ടെന്ന് ക്യാച്ച് ചെയ്യും ചിലവരൊക്കെ ലേറ്റാകും അങ്ങനുണ്ടല്ലോ.
വിബിൻ സംസാരവും കുറവാണ് സംസാരമെന്ന് വെച്ചാല് ക്ലാരിറ്റി ഇല്ല.
അല്ലെ
ആൺകുട്ടിയാൾ സതവേ ഇങ്ങനെ ഏഹ് വൈ കിയ സംസാരിക്കാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള അവൾക്ക് ഒരു ഒന്നര എട്ട് ഒമ്പത് മാസം തൊട്ട് അവൾ സംസാരിച്ചു തുടങ്ങി അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംസാരിക്കുവായിരുന്നു. എല്ലാ കാര്യവും സംസാരിക്കും എൽ ഇവന് അങ്ങനെല്ല ഇവന് ഹേ ഇപ്പ ആള് സംസാരിച്ച് തോടങ്ങിയപ്പ എല്ലാം പറയാൻ ശ്രമിക്ക്‌ന്ന്ണ്ട് പക്ഷെ എൻക്ക് മനസിലാവോള്ളൂ ആഹ് അതന്നെ ഉം ഉം എൽ എല്ലാം അറിയാവന് നമു പറയുതൊക്കെ എല്ലാ അറിയാം എല്ല് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാം അല്ലാതെ എന്താണെന്നൊക്കറിയാ പക്ഷെ അവൻ പറയ്ണത് പെട്ടെന്ന് മൻസ് സ്ലാവില്ല
ആഹ് ഇവിടിം അങ്ങൻ തന്നേണ് കൊറേ പറ്ഞ്ഞോക്ക് ഇപ്പൊ ആൾമോസ്റ്റ് കൊറേക്കെ ഓക്കെ ഉണ്ട്.
എത്രെ രണ്ടര വയസാ
രണ്ടര ആയിട്ടില്ല ആകുനൊള്ളു.
ആഹ് അവൻ ഈ മാസം കറക്റ്റ് മെയില് കറക്റ്റ് രണ്ടരാ.
അതെ ഉം
ഉം അങ്ങനെ പിന്നെ വേറെന്താ
വേറെല്ല ഹസ്ബൻറ് നാട്ടില
ആ പ് നാട്ടി തന്നെ ഈ എന്താ പറയാ ക്ലാസ്സിലൊന്നും പോയിട്ടില്ലെങ്കി പിന്നെ എന്താ ചെയ്യാ ഫ്രീ ടൈമൊക്കെ
ആനോ.
ആഹ്.
ഇവിടുത്ത പണി കഴിഞ്ഞ പിന്നെ ഇവന്റെ ഇവന്റെ കൂടെ ഉണ്ടാവും. അതല്ലെ പിന്നെ നീ കിടന്നോ?
ആഹ്.
ഉം
ഉം എങ്ങാണ്ട് വേറൊന്ന് എക്സ് എക്സ്ട്ര കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യില്ല അല്ലേ?
ഉം
ഉം ചിലവർക്ക് ഗാർഡനിങ് അല്ലെങ്കിൽ തയ്ക്ക അങ്ങനത്തെ കൊറേ ആക്ടിവി
ഉം ഉം.
അതാണ് ഞാൻ ചോദിച്ചത്.
ആഹ് പിന്നൊന്നുല്ല.
ആഹ്.
എന്താ ചോറിനെന്താ സ്പെഷ്യല്?
ഇന്ന് മട്ടൻ കറി ഇണ്ട് മോരു കറി ഇണ്ട് ചോറുണ്ട് ഉ ഇന്നലത്തെ ബിരിയാണിയുണ്ട് ബിരിയാണി തിന്ന് ഇനി കുറേ ദിവസം ബീഫ് തന്നെയാരു ക്കും അപ്പം ബിരിയാണിത്തിന്ന് ആ മൂഡ് അങ്ങട് പോയ്‌ ഉ
പെരുന്നാള് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ബിരിയാണിയോടെ ബിരിയാ
ആഹ് ബിരിയാണി ബീഫ് കറി ഇങ്ങനത്തെ പരിപാടിന്നെ ആരിക്കും എനി ക്കാണെങ്കി അങ്ങനെ ഞാൻ ഒരു ഫുള്ളായി ട്ട് എപ്പോഴും കഴിക്കില്ല കൊറച്ച് ഒക്കെ കൊറ കഴിക്കുള്ളൂ പിന്നെ ബിരിയാണി ഒക്കെ തിന്നുകഴിഞ്ഞാ വൈകുന്നേരം തിന്നാൻ പറ്റില്ല ഉച്ചക്ക് തിന്ന് കഴിഞ്ഞാപിന്നെ വൈകുന്നേരം വെല്ല ചമ്മന്തി അരച്ച് ജ മട്ടിക്ക് ഉം അങ്ങനെ പിന്നെ അടുത്തോർത്തുള്ളോർക്കൊക്കെ കൊട് ക്കും അത് കഴിയുമ്പഴും ഉണ്ടാവും കൊറെ വെച്ചിട്ട്ണ്ട് അടുത്തുള്ളോർക്കൊക്കെ ഇഷ്ടാണ് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ് ബിരിയാണി
പി നിങ്ങളാ പെരുന്നാളിന്റെ ബിരിയാണി നല്ല വേറെ രസാണല്ലോ
ആ അഹ് അവര് പറയും പ ത്തിരിയും ബിരിയാണിക്കെ നിങ്ങളായി
അതെ
അപ്പ അവർക്കൊക്കെ കൊടുക്കും അവരും കഴിക്കും നമ്മളും കഴ് ചു പിന്നെന്താ
എ ന്ത ല്ലേ
ഞാൻ എന്റെ വീട്ട്ലാണ് ഇനി ആ ഇനിപ്പ ഇന്ന് തിരിച്ച് പോവും ഇന്ന് പോവും നാളെ തൊറക്കില്ലേ ങ്ങടെ വീട്ടില് കൊറേ ഒരു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് റമ്പുട്ടന്റെ മരണ്ട് അയിൽ നെറച്ച് കായ്ച്ചി ട്ടുണ്ട് പഴ്ത്തിട്ടുണ്ട് അ അതിന്റെ പിൻ അത് നോക്കി നടക്ക കണിയാന് ഉണ്ണി ഒറങ്ങിക്കഴിഞ്ഞപ്പോ അത് പൊട്ടിക്കാൻ വന്നതാ
ആ പോകുമ്പോ കൊണ്ടോവാലോല്ലേ
ആഹ്‌ റംമ്പുട്ടാനിണ്ട് സീതപ്പഴണ്ട് മാങ്ങേ ണ്ട് അവക്കാടോ ണ്ട് അബിയുണ്ട് പിന്നെന്താ റോളീനണ്ട് മട്ടോവണ്ട് കൊറെ ഫ്രൂട്ട്സ് ഉണ്ട് അതിന്റെ ഇന്റെ ഇക്കക്ക് ഭയങ്കര ഇഷ്ടാണ് ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ വെക്കാൻ സ്ഥലമൊന്നുംല്ലട്ടാ കൊറെച്ച് സ്ഥല ത്ത ഈ തൊക്കിള്ളത് ആ ഉപ്പ മെയിന്റ്റയിൻ ചെയ്തോളും ആ ഉപ്പ മെയിന്റെയിൻ ചെയ്തോളും കൊറച്ചോടെ സാധനണ്ടയി കുറേണ്ടായി
ഉം
സ്ഥലം ഇല്ല
ഉ ഇക്ക കാക്ക ഇങ്ങനത്തെ അവരെടക്ക് കൊറെ മീന് ചെറുപ്പത്തില് കൊറെ പ്രാവ് മീന് മൊയലൊക്കെയായിരുന്ന് എനിക്കിഷ്ടായിരുന്ന്ട്ടാ കൊറേ കാലണ്ടായിരുന്നു അത് എന്റെ കല്ല്യാണായപ്പളാ കണ്ട് പ്രാവിന് ഏ ഒഴിവാക്കീകത് അത് കഴിഞ്ഞപ്പോ പിന്നെ മീനുകളുണ്ടായിരുന്നു ഇപ്പോഴും കേട്ടാ മീൻ ഇപ്പോഴുണ്ട് പിന്നെ എല്ലാ മീനും ഒഴിവാക്കി ഗപ്പി മാത്ര ത്രായിരുന്നു ഗപ്പീസ് അത് ആള് ഗൾഫീ പോയ ഇപ്പ ഇപ്പളോണ്ട് ഗപ്പികള് ഒരു അഞ്ചാറ് ടാങ്കിൽ ഇപ്പഴും ഇണ്ട് ബാക്കില് പിന്നെ കൊറേ മീനാളൊക്കെ ഇണ്ട് പക്ഷെ ഇൻട്രസ്റ്റ് പോയതിനോട് ടെറസ് ഫുള്ളു- ണ്ടായിരുന്നു ഗപ്പീസ് ഇനി പ അതൊന്നുമില്ല ആ പിന്നെ ഫ്രൂട്ട്സ് ഇതാ പേരക് ക്ക അതെല്ലാം മേടിച്ച് വെച്ച് സെറ്റ് മോളേ ശരിയെന്നാ
ഓക്കെ ആ